ആഹ എന്തൊക്കെ വർത്താനം.
നല്ലന്ന എന്താ വർത്താനൊക്കെ.
അത തന്നെ അങ്ങനെ പോണു എന്താ പണി.
എന്തൊക്കെ കിടന്നു ചോറ് കഴച്ച് കടന്നു.
ഐ
എന്താ മക്കൾ വന്നോ
ആഹ് കടന്നേ.
ആഹ
നേരം വൈകി ഇന്ന് ഹോസ്പിറ്റല പോയത്ന് നേരം വൈിക്കി.
ആഹശെ എന്ത്യേ
ഓ ന്നലെ പാനി എട്ടേ
ആഹ് ഇപ്പ എല്ലോടത്തുംണ്ടല്ലോ ഈ വൈറസ് പണി.
ആഹ് പനി പെട്ട് ഇപ്പ കുട്ടിയാൾദെ, ഇപ്പ ഇങ്ങനെ മാറി. ഓര്ക്ക് ഇണ്ടായിനെ. ഓര്‌, രാവിലെ സ്കൂൾക്ക് പോയപ്പോ ഒരു കോഴപ്പില്ല സ്കൂൾ വിട്ട് വന്നപ്പോന്നെ. കുട്ടിക്ക് പനിച്ച് പിന്നെ വലിയ കുട്ടിക്ക് പനിച്ച്. ഒല് രണ്ട് മൂന്നീസം. അപ്പ പനി കൊണ്ട് നിന്ന് അതിന്റെടയിൽ കൂടെ ൻക്കും കിട്ടിയാ പനി.
ആഹ് അപ്പൊ എല്ലോടത്തും ഉണ്ട് ഈ പനി പേടിയാണ്. അയ്നനുസരിച്ച് വയറിളക്കും. ഉണ്ടല്ലോ.
ആഹ് വയറിളക്കോം ഛർത്തി കൊണ്ട് എനിക്ക് പനിയൊള്ളനി. അയിന് കൊറച്ചിസം മുന്നണ്ടായിന് പിന്നെപ്പോ. ഇതിനിപ്പോ പനിയള്ളേനി പനി ഇങ്ങനെന്ന്. പിന്നെ തൊണ്ടവേദന ഉണ്ടായിന് ചുമ ഉണ്ടായിന്.
അഹ്
പ്പ പനിക്ക് ചെറുതായിട്ട് ഇപ്പൊ രണ്ടു ദിസായിട്ടരു സുഖണ്ട് അപ്പം പിന്നെ പ ചുമ നിൽക്കിണില്ല, പ്പനിങ്ങ കാണിച്ചട്ടെങ്ങിനെ പോയതാ. അവിടെ അവിടെ ചന്നപ്പോ ഫുള്ള് പനിക്കാർതന്നെയാണ്.
ആഹ് പ്പൊ കാലാവസ്ഥന്നന്റെ കൊഴപ്പെ
ആഹ് അതെ.
കൊറെ മഴേം പിന്നെ വെയിലും കുറേ ആകും അങ്ങ അതായിട്ട് നീരിറങ്ങലും. കൊറെേ പ്രശ്നം ജലദോഷം പുടിച്ച് മ്പളേ.
ആഹ് പിന്നെ ഒന്നാമത് കാലാവസ്ഥ തന്നെയാണ്. ആഹ് നല്ല തെരക്ക്. ഉം ആ നല്ല തിരക്കേന് നഞങ്ങള് ചെന്ന് എട്ടര എ എട്ടര ആയപ്പോ പിന്നെ ഓരു ടോക്കണും തരൂലറിഞ്ഞ് നിർത്തിച്ച് ഞങ്ങള് നേരത്തെ ത്തിയതോണ്ട് ഞങ്ങക്ക് കിട്ടി പിന്നെ ഞങ്ങള് ഏട്ടര കഴിഞ്ഞേരം കുറെ ആൾക്കാര് വന്നിട്ടുണ്ട് പനിച്ചാണ്ട് ക്കെ വന്നിട്ടുണ്ട് അപ്പോ ഓര് ക്കോട്ട്ക്ക് പറഞ്ഞയച്ചക്കാ
ആ ഇപ്പ ഇനി ചെറിയ മക്കൾക്കും അങ്ങനെ തന്നെ ഈ കഫക്കെട്ടൊക്കെ കൂടുന്ന ടൈം ആണ്. തണുപ്പല്ലേ?.
ആ അതെ
അ ആവിപിടിച്ചലും ആ ടൈമാണ് ഇപ്പോ നല്ലോണം ശ്രദ്ധി ക്ക്‌ അതെ പറയാൻ കഴിയു ഭക്ഷണം കഴിക്കുണടത്തൊക്കെ വൃത്തില്ലാതൊക്കെ ഓരോ ഓരോ അസുഖങ്ങൾ ഷിഗല്ല പറഞ്ഞാ അങ്ങനത്തെ ഓരൊ അസു
ആ പല പുതിയ പേരിലൊക്കെ അറിയപ്പെടുന്ന അസുഖങ്ങളുണ്ട് ഇപ്പോ
ഇപ്പൊ വയറിളക്കം വന്നാ തന്നെ പേടിയപ്പോ.
ഉം
എന്താ ചെയ്യണ ഇപ്പോ കാലാവസ്ഥേന്റെ ഓരോ പ്രശ്നങ്ങളാണ്.
ആഹ് അതെ ഏതൊരു കാലാവസ്ഥേന്റെ പ്രശ്നമല്ലാതെ വേറൊന്നുല്ല. മക്കക്ക് മക്കൾക്ക് തന്നെ രാത്രി സമയങ്ങളിൽ ഒരു സ്കൂളിന്ന് മഴ ചെറുതായിട്ട് കൊണ്ടീനന്ന് പറഞ്ഞു അതേ കാരമാണ് പനിക്കാൻ കാരണം.
പിന്നെ ഞമ്മള ചു വെള്ളം കൊടുത്തേക്കും ഓല് സ്കൂളന്ന് എവിടുന്നെങ്കിലും പച്ചവെള്ളോ
ഇല്ല കൊടുത്തേക്കല്
പച്ചവെള്ളം എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോ കുടിച്ചും ചെയ്യും.
ആഹ് ആഹ്
പേടിയാണ് ഈ എന്താണ് കുപ്പി വെള്ളം അങ്ങനത്തെ ഒന്നും കൊടുക്കാതെ ഇരിക്ക ഇപ്പോ
ആ കഴിവതും അതൊക്കെ ഒഴിവാക്കുക. ഈ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാ
ഉം വൃത്തിയുള്ള ഈച്ചയൊക്കെ കിടക്കണേ ഭക്ഷണം എപ്പഴും അടച്ച് വെച്ച്കാണ്ട് ഭക്ഷണം ഇത് കൊടുക്കുക കുട്ടിയക്കൊക്കെ
ആഹ് ആഹ്
അതൊക്കെ നമ്മ ശ്രദ്ധിക്ക
ഭക്ഷണത്തിന്റെ കര്യത്തിലായാലും അങ്ങ് നേരത്തിന് കൊടുക്കുക. എന്താ കേഴകി കഴിക്ക പുറത്തത്തത് അധികം ഒഴിവാക്കുക അതാനല്ലത്
അതൊക്കെ വേണ്ടാ ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പ എല്ലാം എടുത്തുണ്ട്. ഈ വയറിളക്കാണ് മെയിന്
ആ ആഹ് ഒന്നുമില്ലാത്ത സ്കൂളിൽ പോണ കുട്ടികൾ വരുമ്പോ ഒരു അസുഖമായിട്ടാ വരുന്നതേ
ഉം ഇപ്പ ഞങ്ങള് വയ നടുത്തൊരു കുട്ടിക്കുണ്ട്. വയറിളക്കാ ആയിട്ടിപ്പോ അഞ്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു. വേറൊരു പ്രശ്‌നംല്ല വയറിളക്കം അത് പോലെ ചർതിയും അതിന്റെ കൂടെ അഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ ഇപ്പൊ നിന്നും പറിയണ്ട്.
ആ അങ്ങനത്തെ അവസ്ഥയായി.
എന്താണ് വ ഉ വലൽക്കായാലും ചെരക്കായാലും ഒക്കെ
ഉം ഉം
താണവസ്ഥ
എല്ലാം എടുത്തപ്പ ഇങ്ങനെ കേട്ടാ കേ കേട്ടടുത്തക്കേ
ആഹ് വ്യത്തിയില്ലാതെ ഇതാക്കണം നമ്മള് എല്ലായിടത്തും നല്ല വൃത്തി കൊണ്ടെടുക്കണം പാത്രങ്ങളായാലൊക്കെ
ഉം ഉം
പിന്നെ എന്തൊക്കെയുണ്ട്
അവരന്നാതി ഞമ്മള് സ്കൂളിന്ന് മ്മൾ ഇവിടുന്ന് നല്ല വെള്ളം കൊടുത്തേക്കും അവിടുന്ന് സ്കൂളില എത്തിയാ അവര് പച്ചവെള്ളം അവിടുത്തെ വെള്ളമൊക്കായിട്ട് ഇങ്ങനെ കുടിക്കല്ലേ പിന്നത് വെച്ചാല് ഈ അവര്‌പഞ്ഞാല് ചെറിയ മ ളല്ലേ അവരോട് മഴക്കൊള്ളല്ലർഞ്ഞ അവരു കൊള്ളാതെക്കൂലാണും മയ പെയ്യുമ്പോ അങ്ങനിന്ന് കൊള്ളും ചെയ്യും
ഞമ്മളെ കാണാതെ സമയം കിട്ടിയാ പൊറ്ത്ത്ക്ക് പോവും ചെയ്യും ആ ഉള്ള മഴപ്പാറ് കൊണ്ട ചെറിയേത് മതില്ലോപോ അങ്ങൻത്തെ തണുപ്പാണ് ഉള്ള മഴ പെയ്യുമ്പോ നല്ല തണു
നല്ല മഴ ആഹ് കാലാവസ്ഥന്നെ കൊറേ ഒക്കെ
ഉഹ് ഒന്നാമതതാണ് എല്ലാരു അടക്കി ജലദോഷണ് ഇപ്പോ.
ആഹ് ആഹ് അതെ
ഉഹ് അപ്പൊ എല്ലൊ ഡോക്ടർമാരടുത്തൊക്കെ പെരും തെരക്കയ്ക്കാരല്ലെ
ആഹ് നല്ല തെര്ക്കാ
ചെറിയേ കുട്ട്യാളും വെല്ല്യോലൊക്കെണ്ടാവും
നല്ല തെക്കെയ്നു രാത്രി പത്ത് മണി വരേക്കുള്ള ആൾക്കാരുണ്ടവിടെ സാധാരണ ഒമ്പണിയാവുമ്പോത്തിനു ഡോക്ടർമാർക്ക് പോണംന്ന് പറയും ശെ ഡോക് ചെൽപ്പോ ഒമ്പണിക്കും പത്തണിക്കൊക്കെ അവ്ടെ ആൾക്കാരാ
ഞമ്മക്കു സമാധാന കുട്ട്യാൾക്ക് വെജ്ജാതായാല് ഞമ്മൾക്കാണെങ്കി വയ്യാതായ നമ്മുക്ക് എണീക്കിക്കാനും കഴിയൂല അതെന്നേണ് മോന്റെ സ്കൂൾന്ന് ഇപ്പൊ ടീച്ചറ് പറഞ്ഞ അതാണ് പനി ആയതോണ്ട് നാളെ വരൂലട്ടോ ലീവാണ് ഞൻ പറഞ്ഞാണ്ടെ
ആഹ് അതെ എല്ലാർക്കും വെല്ല്യോൽക്കും ചെറിയോൽക്കൊ
അഹന്നെ പർഞ്ഞെ നീ എണീച്ച് നിക്കാൻ വയ്യെനിക്ക് വോയിസ് ടീച്ചറെ. എണീച്ച് നിക്ക് ഇൻക്ക് വർത്താനം പറയാനും കൂടി കയ്യ്ണില്ലാറേ. അങ്ങൻത്ത പനിയാണ് അപ്പൊ മ ഞാൻ ലീവായ് ക്ക്ണ മക്കളെ പർഞ്ഞേക്കണ്ടാ ർഞ്ഞ്ക്കാണ്ടെ. വോയ്സ് വിട്ടിനിപ്പോ അപ്പ എല്ലോട് ത്തുണ്ട്പ്പത് ഒരാക്ക് കിട്ട്യാ മതി ആഹ് പെര മൊത്താണ്ട് കൊണ്ടോവും.
ആഹ് അതെ എല്ലാർക്കും പിര് പടരാണേ.
ഏഹ് കൊർഞ്ഞത് കിട്ട്യാ മ എത്ര ശ്രദ്ധിച്ചാലും.
മര്ന്ന് മര്ന്ന് കുട്ച്ചിട്ടും വല്ല്യരു മാറ്റം കിട്ട്ണില്ലല്ലോ.
അപ്പം മേനി കയ്യു വേദനിം ഓരോ വേദനകളാണ്.
വേദനകള് ഒക്കെ പാടങ്ങട്ട്
ഏതാലും നല്ല റസ്റ്റ്ട്ക്ക അതേപ്പൊ പറയാൻ പറ്റുള്ളൂ.
ഉം ഉം
മക്കളെക്കെ അങ്ങ തന്നെ ഇ പൊറ്ത്ത്ക്ക് പോകുമ്പള് ഓരോന്ന് നമ്മള് വാങ്ങി കൊട്ക്കും ചെയ്യും.
ഉം ഡോക്ടേഴ്സ് പറിണന്ന നാല് ദിവസം സ് ക്കൂക്ക് പർഞ്ഞേക്കര്ത് ന്നറിയല് പിന്നെ നീശെര്ക്ക് പനി മാറാ ത്ത കുട്ട്യാളും വരു സ്കൂൾക്ക് അപ്പളും മ റ്റില്ലോർക്ക് ബുദ്ധിമുട്ടാണ് ചെറിയ മക്കളെല്ലെ ഒക്കെ.
മേം പ് അധികം മാറി നമ്മള് ക്ലാസ് ക്ലാസ് പോവും കര്തീട്ട് നമ്മള് മേം പർഞ്ഞേക്കും.
ആഹ് അതെ ഇപ്പയ്നാറ്ഞ്ഞ ഒരു ദിവസം ഒരു ദിവസം പോവാത് ന്നാ കൊറേ പഠിക്കാനുണ്ട് അവർക്ക്.
കു ആഹ് കുട്ട്യാളെ പർഞ്ഞ്ട്ടും കാര്യല്ല പിന്നെ ഇതൊക്കെപ്പാട് എഴുതാനും വായിക്കാനൊ ക്കണ്ടാവും ചെയ്യും. അപ്പോല്ക്കെന്നേണ് ആ ബുദ്ധിമുട്ട് അപ്പ യാരിച്ച് രക്ഷിതാക്കള് വേ പർഞ്ഞയ്ക്കെ. പക്ഷെ ചെര്ക്ക് ഇതിന്റെത് പോയിട്ടുണ്ടാ അപ്പോത്തിന് അപ്പർത്തെ മക്കൾക്കൊക്കെ പാട്ണ്ടാവും വേ ണ്ടാവൊല്ലോ പകരൊല്ലോ.
ഏഹ് ഏഹ്
മഞ്ഞപ്പീത്തായലും മഴക്കാലയാ തൊട്ങ്ങി പല അസുഖം മഞ്ഞപ്പീ
മഴക്കാലായ പലതും ആണ്.
എനെയൊക്കെ തൊട്ങ്ങും ഇഞ്ഞി ഓരോ അസുഖങ്ങള്
ഉം ഇഞ്ഞ് ഡങ്കിപ്പനി, എലിപ്പനി ഉം ഞ്ഞ്പ്പം എഔടം വരെ സരങ്ങനെ വൃത്തീൽ കൊണ്ടട്ക്കണം.
ആഹ് ന്നാ പിന്നെ കൊഴപ്പല്ല. ഈ വള്ളം നിപ്പു ഉം കൊതു വരതയാണ്
ആഹ് ആഹ്
തൾപ്പിച്ചാറിയ വള്ളം കൊടുക്ക ന്നും വച്ചളും കൊട്ക്കാ
മെയ്നായിട്ട് അതന്നെ പച്ചവള്ളം ആഹ് പച്ചവള്ളം കൊട്ക്കാതക്ക മഴ കൊള്ളാതക്ക. ഒക്കെ എല്ലോട്ത്തും കര്ത. മക്കളെ നോക്കി ആഹ് മക്കളെ നോക്കി നട്ക്കാ അതന്നേ.
ഉം സദ്ധിക്ക മ്മക്ക് അത്ര ല്ലെ കയ്യള്ളൂ.
കൂൾക്ക് എത്ത്യാ ഒര് നമ്മള് കാണ്ല്ലല്ലോ അവര് സ്കൂൾൽ എന്ത ക്കെ കാട്ടിക്കൂട്ട്ണന്ന് നമ്മക്കറിലല്ലോ.
ആ ഒഴിവ് സമയം ഒഴിവി കിട്ട്മ്പോ ക്ക വി ആഹ് ശ്രദ്ധി ച്ചർമാരും ശ്രദ്ധിക്കൂലല്ലോ പ്പ ത് ഉം ന്നാലും കുട്ടികൾക്ക് കൊറവ്ണ്ടോ?
ആഹ് അവർക്കിപ്പോ മാറിയിട്ടുണ്ട് അവർക്ക് ഉണ്ടാക്കും ഇപ്പൊ കൊഴപ്പൊന്നുമല്ല എന്റെ ചുമ ഇങ്ങനെ മാറണല്ല അപ്പൊ ആഹ് അപ്പൊ എന്റെ ചുമ മാറിയില്ല അപ്പൊ അങ്ങനെ ഒരു ഡോക്ടർത്തൊക്കെ പോയി ഓയപ്പ അട പെട്ടും ചെയ്തു ഇപ്പ എന്താ ഇക്ക്
ആഹ് ചൊമ്മക്ക ആയ തന്നെ ഭയ അങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ രാത്രി ഉറങ്ങാനും കഴൂല ചുമ വന്നാല് പിന്നേ
നല്ല ബുദ്ധിമുട്ട് ചുമമയ അങ്ങനെ കുണുണ്ട്ഞ്ച്ചാ പിന്നെ നമ്മള് പൊതച്ചെങ്കിലും നമ്മക്ക് ഉറക്കും മുറുകല്ലെങ്കിലും എഴുതുണ്ടാവും പക്ഷെ ചുമക്കുമ്പോളാണ്
ആഹ് നിക്കൂല അത് ആഹ് ചുമ ആഹ് അടക്ക വേദന തലിയുമൊക്കെ പാടൊരു വേദനക്കാലം ഏതായാലും മരുന്നൊക്കെ നനക്ക് കൃത്യമായി കുടിച്ച ചൂടുള്ളൊക്കെ കുടിച്ചാ മതി ഉം ഉം
ആഹ് നല്ല ചൂടില് വെള്ളം കുടിക്കുമ്പോ പിന്നെ ഒരു കുറവള്ളൂ
അപ്പറ ന കൊല്ലിക്കർ സുഖ ഉണ്ടാവയി
ആഹ് ആഹ്
ഉം അയ്ശരി പനിയുണ്ട് എന്തെങ്കിലും
ഇല്ല പനിയൊന്നുമില്ല പനിയൊക്കെ മാറിയിട്ടുണ്ട്
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഇത്ത മാഗക്ക് വട മാർഗക്ക ഭയ ഒരാഴ്ചത്തോളം വരളക്കെന്നെനു അധിക ഒന്ന് പുറത്തുന്ന് ഒന്ന് കഴിച്ചിട്ടോ വേറെ വേണ്ടാത്തൊന്നും കഴി തിന്നിട്ടന്നല്ല
ആഹ് ആഹ്
പെട്ടെന്ന് ഇങ്ങെ വരന്നെ കൊറണ അഞ്ചാറ് ദിവസ അങ്ങട്ട് കഴിയുമ്പോം റെഡി ആവും പിന്നെ അതേപോലെ
ആഹ് ആഹ്
അതാണ് ഇപ്പത്തെ ഓരോ സമയത്ത് ആഹ് ഇപ്പൊ കൊഴപ്പല്ല. മക്കക്കും കൊഴപ്പല്ല ഇപ്പൊന്നും
ആഹ് വേറെ പിന്നെന്തർഞ്ഞെ
വേറെന്താ പ്രത്യേകിച്ച്തുല്ല എന്നാ ശെരി എന്നായിക്കോട്ടെട്ടോ. ഉം ന്നാ ആയിക്കോട്ടെ.